ആഹ് കേൾക്കില്ലേ? ആഹ് കേൾക്കില്ലേ?
ന്ന് ആഹ് കേൾക്ക്ന്ന്ണ്ട്
റേഞ്ചിന്റെ ഇഷ്യൂ ആ ഓക്കെ ഓക്കെ
ആഹ് ഇപ്പൊ കെയപ്പല്ലോ
എന്തൊക്കെണ്ട് കൊഴപ്പല്ല പക്ഷേ എനിക്ക് തോന്നണ് സൗണ്ട് കൊറച്ച് കഴിഞ്ഞിട്ടാണ് സംസാരം കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നെന്ന് റിപ്ലൈ ആ ഓക്കെയണ് കേൾക്കുന്നില്ലേ പെട്ടെന്ന്
ആഹ് കേക്കുന്നുണ്ട് എന്താ അവിടുത്തെ എന്താ വർത്താനം
സുഖായിട്ട് പോണു ഫുഡ് മീനൊക്കെ പൊരി ക്കാണ് ഉച്ചകൾക്കുള്ളെ അവിടെ എങ്ങനെയാ
ആ ഇവിടെ ഇവിടെ മീൻന്നെ ബത്തൽ മീന്
അതെ ആ ഇപ്പപ്പ ട്രോ ട്രോളിങ് അല്ലേ മീന് പക്ഷെ ഇങ്ങനത്തെ മീനൊക്കെ കിട്ടണണ്ട് കുറച്ച്
ആഹ് എന്താപ്പോ അവിടുന്ന് വാങ്ങലോ
ആ അതെ അയ് ശരി ഇത് നമ്മള് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കണ്ട വരും ഇന്നലെ വാങ്ങിയതിനെ ഇണ്ട് ഇമ്മ മസാല പുരട്ടി വെച്ചതുണ്ട് അപ്പൊ അത് ഇത് പൊരിക്കാന ഇരിക്കായിരുന്നു ഇപ്പം ഫുഡ് ആഹ് ഫുഡ് കഴിക്കാൻ ആയല്ലോ ആയി തുടങ്ങിയല്ലോ
ആഹ് പന്ത്രണ്ടര ആവാനായില്ലേ
ആ അതെ പണി ഒതുങ്ങിയോ ചോയ്ച്ചോ?
അവ്ടെ കൃത്യ സമയത്ത് തന്നെ ഫുഡ് കയിക്കിയോ പന്ത്രണ്ടര?
ആഹ് ഏ അങ്ങനെ അങ്ങനെയൊന്നുല്ല. ഫുഡ് ഞാനും മീൻ പൊരിച്ച് വെച്ചു ന്നൊള്ളൂ. ഇക്ക വന്നിട്ടുണ്ട് അപ്പം ആൾക്ക് ഫുഡ് കയ്ക്കാൻ വേണ്ടിട്ട്.
ആഹ് ആയ് ശരി ആഹ് ഏഹ് ഇ ക്കാ എന്താ ഫുഡ് കയ്ക്കാനൊന്നും.
ഫുഡയ്ക്കാനല്ല മൊ പണി കഴിഞ്ഞ് വരും ഉച്ചക്ക്. അതുവരെേ ഒള്ളൂ ഡ്യൂട്ടി.
ഏഹ്. എന്താ ചക്കയ്ക്കെ ഉണ്ടോ അവിടെ?
പിന്നേ. ഇല്ല ഇല്ല ഞങ്ങളെ പടമ്പില് ചക്കയൊന്നുല്ല. പിന്നെ നമ്മുക്ക് തറവാട്ട്ന്ന് ഉമ്മ അവിടെണ്ട് കുറേ അം പ്ലാവ്. അവിടുന്ന് കിട്ടുമ്പോ കൊണ്ടുവരും
ആഹ് ആഹ് അങ്ങനെ.
കൊണ്ടുവരും നമുക്ക് ആഹ് ചോ ആഹ് ചോളെക്കെ ഇരിഞ്ഞിട്ട്. കൊണ്ടുവരും.
ആഹ് ഇന്നലെ ഉമ്മാന്റെ വീട്ടി പോയപ്പോ അവിടുന്ന് ചക്ക കൊണ്ട് വന്നിട്ടുണ്ടായിന്നു. എന്താ ആ കൊറച്ചൊക്കെ പച്ചായിട്ടുള്ള ചക്ക.
ആഹ ഇപ്പൊ മഴായോണ്ട് എങ്ങനെയാ ചക്ക. ചെല സമയത്ത് പൊ പൈയ്ത്താലൊക്കെ വെള്ളം കുടിച്ച പോലെ ആകൂലേ മഴ പെയ്ത്
ഉം ആ അങ്ങനെരു പ്രശ്നണ്ട് ട്ടോ ചക്കയ്ക്ക്.
ആഹ് പൺ ആദ്യത്തെ ആ മധുരം ആ വേനൽക്കാലത്ത് കിട്ടുന്ന ആ ചക്കക്ക് ഉള്ള മധുരം.
ആഹ് ഇല്ല്യ. പക്ഷെ ഇന്നലെ ഞങ്ങൾ വേറൊരു ചക്ക വേറെ മരത്തിമ്മന്നൊരു ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരള്ള ചക്ക അടിപൊളി. അത്യാവശ്യം അല്ലാം പഴുത്തിട്ടുണ്ടായിരുന്നു ആഹ്.
ആ ശരി പഴുത്താലും വ്ടെ ഞാനു അതെ വേഗം ചൊളൊക്കെ ഇരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് വെച്ചാ മക്കൾ വേം കഴിക്കും അല്ലെങ്കി പിന്നെ ഞാനത്. ചൊളരിഞ്ഞ് കൊടുത്തേച്ച് കഴിഞ്ഞാൽ കൂട്ടാനൊന്നും വെക്കൂല്ല ചില സമയത്ത് കാരണം കൂട്ടാനൊക്കെ കഴിക്കാന് കുറേ ആള് ഉണ്ടാവണം. അപ്പള അതൊക്കെ കഴിക്കുമ്പോ ഒരു രസം ണ്ടാവൊള്ളു അപ്പൊ ഞാനതെട്ത് ച്ച് ആഹ് നീളത്തിൽ അരിഞ്ഞിട്ട് അത് പൊരിക്കും.
ആഹ് അത് അത് നല്ല രസാല്ലേ പൊരിച്ചിട്ട്. ചക്ക കഴിയ്ക്കാന് ആഹ്.
ച്ചാ അത് പക്ഷേ എന്താച്ചാൽ ആർക്കും കിട്ടൂല്ല.
ആഹ് ഹ് ഹ്
അത് നമ്മ ആ അത് എന്താച്ചാല്. ഞാന് ഇപ്പോ ഫസ്റ്റ് ട്രിപ്പ് ഒരു പ്രാവശ്യം എണ്ണയിൽ ഇടും അത് പൊരിച്ച് കഴിഞ്. അടുത്ത ട്രിപ്പ് വേവുമ്പോയക്കും ഇത് കഴിഞ്ഞിണ്ടാവും. പിന്നെ അടുത്ത ട്രിപ്പ് അപ്പൊ പിന്നെ ഇണ്ടാവും എ പൊരിച്ചത് കാണാണ്ടാവൂല.
ആഹ് അത് ഇവടി അങ്ങന തന്നെ. ഞാൻ പൊരിക്കുമ്പോകട തന്നെ തിന്നും പൊരിച്ചിടുമ്പോ തന്നെ. പിന്നെ കുട്ട്യോളൊക്കെ എല്ലാരും കൊണ്ടോവും. അനിയത്തി തും അനിന്മാരും എല്ലാരും കൊണ്ടോവും. ആഹ്
അഹ് അത് ശരി ഞാൻ പിന്നെ മ മക്കളോട് പറയൂല ഞാനിങ്ങനെ പൊരിച്ചിട്ടുണ്ടായിരുന്നൂന്ന് കാരണം അത് കഴിഞ്ഞിട്ടുണ്ടാവും.
ആഹ് അത് ശരിയാ കരയൂലേ.
ആഹ് അല്ല അവർക്ക് കൊഴപ്പൊന്നുല്ല.
ആഹ്.
പിന്നെ പിന്നെ എന്താണ് അവിടെ. ഇല്ല ആഹ് മൂന്നാം ക്ലാസ്സിലും ഉം ഒന്നാം ക്ലാസ്സിലും.
ഏ ചെറിയ കുട്ട്യേളഎന്നേല്ലേ.
ഉം അവിടെ മക്കളുണ്ടോ.
ഇവിടെ എനിക്ക് അനിയത്തി അനിയന്മാരുണ്ട് രണ്ട് അനിയത്യരിണ്ട്. ആ ഒരു അനിയനുണ്ട്.
അപ്പൊ എന്താ ചെയ്യണേ പഠിക്കാണോ.
ഞാൻപ്പൊ പഠിക്കാണ് ഡിഗ്രി പ്ല സ് ടു കഴിഞ്ഞിട്ടൊള്ളു.
അതെ ഇനിയിപ്പോ ഡിഗ്രിക്ക് ഏതാണ് പ്ലാനിങ് എന്താണ്.
ബികോം ആണ് ബികോം എടുത്തിട്ടുണ്ട്.
അതെല്ലേ ആഹ് ഇപ്പൊ കൊറച്ച്
ആഹ്.
മക്കൾ കല്യാണ് എ പഠിക്കാനാണല്ലോ കല്യാണൊക്കെ പണ്ടൊക്കെ പ്ല. പ്ലസ് ടു കഴിഞാൽ കല്യാണം അല്ലെങ്കി എഗേജ്മെന്റ് അങ്ങനെ എന്തങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ.
അഹ്.
ആഹ് അല്ല ഇപ്പ അങ്ങനെ ആഹ. അതെ അതെ ഇപ്പ എല്ലാവരും. സ്വന്തായിട്ട് ഏർണിങ്സ്ണ്ടാക്കണം പിന്നെ റേഞ്ച് കൊറവിണ്ട്ട്ടോ നല്ല ഇങ്ങനെ. ഇങ്ങനെ ക്രിമ്പയിണ്ട് അപ്പൊ ഏഹ് ഏണിങ്സ് ഇണ്ടാക്കണം സ്വന്തം കാലിൽ നിൽക്കണം എന്നിട്ടൊക്കെ മതി കല്യാണംന്നുള്ള ഒരു കൺസെപ്റ്റ് ആണല്ലോ
പൊതുവേ പക്ഷേതനെയാണ് ട്ടോ നല്ലത് നമ്മുടെ കല് മറ്റേ പ കൊണ്ടിരിക്കും ഉം കല്യാണം കഴിഞ്ഞാൽ പഠിക്കാനൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും
അത് ശരിയാ പിന്നെ മക്കള് എല്ലാരും നോക്കണം അങ്ങനെയൊക്കെ
ആഹ് പ്പൊ നമുക്ക് നമ്മളെ ആ നമ്മള് ആ കൊറെ ഉത്തരവാദിത്തങ്ങള് ആവും ആവുമ്പോ നമുക്ക് പഠിക്കണെനൊക്കൊരു ഒരു ലിമിറ്റ് വരും പിന്നെ നമുക്ക് ആ ഒരു അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനൊന്നും കയൂല
ആഹ് അത് ശരിയാ ഇപ്പൊള്ള ഒരു നല്ലൊരു ബുദ്ധിയല്ലേ ഇപ്പൊ ഇപ്പൊ ഫ്രഷാണ് ബുദ്ധി അപ്പൊ ആ ഇപ്പൊ തന്നെ പഠിച്ച ആഹ്
കൊറച്യമ്പോ കൊറച്ചഴിയുമ്പോ പിന്നെ എന്താ സത്യംപറഞ്ഞാല് നമുക്ക് നമ്മള് അത്രയും നമുക്ക് നമുക്ക് കിട്ടിയ പേപെഴ്സൊക്കെങ്ങനെ മാർക്കൊക്കെ കാണുമ്പഴേ കൊറച്ച്ഴിഞ്ഞട്ട് നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളളെ ബുദ്ധിയൊക്കെ എവിടെ പോയി അങ്ങനെ അമ്മൾ ചിന്തിക്കും സത്യം പറഞ്ഞ
ആഹ് അത് ശെരിയാ
ഒരു ഒന്നാമത് നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവും ചുറ്റിലും വീട്ടിലായാലും നമുക്ക് ഭയങ്കര സ്ട്രെ സായിരിക്കും ഇപ്പ അമ്മൾഅങ്ങന സ്ട്രസൊന്നുല്ലലോ ഇപ്പ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ സ്ട്രെസിനുള്ള കാര്യങ്ങളൊന്നുല്ല ചെറിയ ചെറിയ വാശികളായിരിക്കല്ലോ ഇപ്പ ഈ പ്രായത്തിലേ
ആഹ് പഠിക്കണം ഫസ്റ്റ് നേടണം
ആഹ് അങ്ങനെ പിന്നെ വീട്ട നമ്മള് വട്ടിലെ കര്യങ്ങളും കൂടുതൽപ്പൊ ചിന്തിക്കേണ്ട ആവശ്യല ആക്കോ വീട്ടിലെ പേരെന്റ സും കാര്യങ്ങളൊക്കെല്ലേ പക്ഷെ കല്യാണംകയിഞ്ഞ അങ്ങനെയലല്ലോ നമുക്ക് ഭ ത്താവും കാര്യങ്ങളൊക്കെ ആവുമ്പോ ചുറ്റുപാടാവുമ്പ
ആഹ് അത് ശരിയാ
അതിന്റതായ ആഹ് കല്യാണം കയിക്ക് ആഹ് പിന്നെ കല്ല്യാണം കഴിക്കാന്ന് പറഞ്ഞാ അത്ര സിമ്പിളായിട്ട്ള് കാര്യന്നല്ല എന്തച്ചാൽപ്പം കല്യാണംകഴിചോലോട്പ്പം എന്താണ്പ്പൊ അഭിപ്രായം ആ കല്യാണം കഴിക്കാനാണോ ഇഷ്ടം എന്ന് ചോദി അച്ചാ കല്യാണം കഴിഞ്ഞലോഡ് കല്യാണത്തിന് മുന്നേ ആയിരുന്നോ അല്ലെങ്കി അതിനു ശേഷ ആണോ ഇഷ്ടംന്ന ചോച്ചാൽ. നമ്മളിപ്പോ എത്ര ഹാപ്പി ആയാലും നമുക്ക് കൂടുതല് അ ന് നമക്കന്ന് ന തലഒന്ന് സ്ട്രസ്ട് ആവൂല്ലലോ ലമ്ള് അതമ്മക്ക് കൂ നമ്മൾവിചാരിക്ക എന്തകല്യാണം കഴിക്കാതിരിക്കുന്നായിരുന്നുനല്ലത്. ക്ഷെ ആസമയത്ത്മ്മൾ വിചാരിക്കുട്ടോ പ്ലസ്റ്റൂലകത്തുമ്പോ ഓരുത്തര്ങ്ങന എൻഗജ്മെന്റും നിക്കാഹ് ഒക്കെ ഴിഞ്ഞൊക്കെ ണ്ടാവുമ്പോ ക്കണ്ടാവുമ്പോഅവരിങ്ങനേ കുറെ യാത്രപോണ് ണ്ട് നല്ലഡ്രസ്സ് കി
ഉം അത് ശരിയാ എന്റെ ഫ്രണ്ട്സിന്റെൊക്കെ ചിലരുതൊക്കെ കഴിഞ്ഞ്
ആഹ് ഐഫോണ് കിട്ട്ന്ന്ണ്ട്. അങ്ങനെക്കെ കാണ്ന്നമ്മള് വിചാരിക്യും അവർക്കൊക്കെ ഭയങ്കര ഹാപ്പി ലൈഫാണ്. അപ്പോ ഉം മ് നമുക്കും അങ്ങനെക്കെ കഴിഞ്ഞാല് നമു ക്കും ഇങ്ങനെക്കെ കിട്ടും. ആ ഒരു ഒരു തോട്ട് വരും അമ്മക്ക്. ക്ഷെ സത്യം പറഞ്ഞാ അഹ് വെറുതെയാണ് ട്ടോ. അതൊക്കെന്നാ നമ്മക്ക് ഒരു അ കല്യാണം കഴിഞ്ഞആ ഒരിതിൽ നമ്മക്ക് തോന്നുന്ന കാര്യ ര്യങ്ങളാണ്. അതൊക്കെകഴിഞ് ആഹ് ജീവിച്ച് തൊടങ്ങ്ണ്ല്യല്ലോ പ്പം അപ്പൊ നമ്മള് എപ്പഴും ഗേ അ നമ്മളെപ്പോഴുംഅവ പ്പം ഹസ്ബൻഡിനായാലും നമ്മളൊരു ഗസ്റ്റ് ആഹ് ഒരു തായിരിക്യും. പുതിയൊരാളല്ലേ അപ്പ ആഹ് ത് അവരോട് പെ പെട്ടന്ന് നമ്മള് ഒരു കാര്യം നമ്മളിപ്പം പുതിയ രാളെ നമ്മള് സ്ട്രെഞ്ചറിനെ കാണുമ്പോ എങ്ങനെയിരിക്യും. അതേപോലെയല്ലേ നമ്മള് പെരുമാറ. എല്ലാവാരും അല്ലട്ടോ. ഹ് ഹ് ആഹ് എല്ലാരും ഓരോ ഓരോ ആളുകളും ഓരോ വ്യത്യസ്തായിരിക്യും. പക്ഷെ എന്നാലും.
ആഹ്
ഹ് പിന്നെ ജീവിതത്തോട്ടുങ്ങട്ട് കടക്കുമ്പോ കൊറച്ചും കൂടെ ഹ് ഹ അത്ര പു അ ത്ര ഈസി ആയിരിക്കൂല. ഹ് ഹ
ആഹ് ഇങ്ങൾക്കെങ്ങനെ?
ഇൻക്കി കൊഴപ്പൊന്നുല്ല. ഇൻക്കി സത്യം പർഞ്ഞാല് എന്താപറയാ അല്ല നമുക്ക് ഏതൊരു കാര്യത്തിലും ങ്ങനെ ഏ ക് റ്റ് എർക്കും കൊ കു ത് എല്ലുണ്ടായിര്ന്ന്. പഠിക്യണ കാൽത്ത്. ആഹ് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇന്ക്കി തോന്നിര്ന്ന് കല്യാണം വേണ്ടില്ലായിരുന്നുന്ന്. പിന്നെ അത് കഴിഞ്ഞ് മ ക്കളൊക്കെ ണ്ടായി വീടൊക്കായി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇപ്പൊ ഹാപ്പിയാണ്ന്ന്. അങ്ങനതോന്നി. ക്ഷെ നമുക്ക് എന്തായാലും ഒരു ഏണിങ്സ് വേണന്ന് എനിക്ക് എപ്പളും തോന്നലുണ്ട്. എന്തപറയാ ആഹ് എന്തെങ്കിലൊരു ജോലി വേണം ആഹ് സ ത്യംപറഞ്ഞാ പ്പത് എല്ലാർക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യ. മ്മളിങ്ങനെ ല്ല നമ്മള ആശ്യത്തിന്ങ്ങനെ അവരോട് പറയ. പ്പ അവശ്യത്തിന് ചിലപ്പമ്മക്ക് അവര് തൻ തരുവായിരിക്കും. ക് പക്ഷേ മ്മക്ക് ആഗ്രഹങ്ങൾ കൊറേ ണ്ടാവും. സ്ത്രീകളാവുമ്പോ പ്രത്യേകിച്ചും. അപ്പൊ അതിന്റെരു ത് നല്ലോണം അതമ്മക്ക് ങ്ങനെ പറയുമ്പോ ഒരു ബുദ്ധിമുട്ടാ. ആഹ് അത്ങ്ങനെ ആഗ്രഹങ്ങൾ പറയുമ്പോ അവര് ക്കൊരു പുഛായിരിക്കും. ചെല സമയത്തൊക്കെ. ചില സമയത്ത് അവര് ഏ ഒ ക്കെയിരിക്യും. പക്ഷെ എന്നാലും നമുക്ക് അതിനൊക്കെ ഒരു പരിധിയില്ലേ. ഒരു ലിമിറ്റ് ണ്ടാ എല്ലാ കാര്യും പറയാനായി
ഉം അഹ് ശരിയാ ഉം ഏണിംസ് എന്തായാലും വാണം.
അതെ അതെ. അപ്പ നീയും നല്ലോ പഠിച്ചോ ന്നട്ട് പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിട്ട് കല്യണം കഴിച്ചോ. അതെ അതെ വീട്ടിലെങ്ങനെയിരിക്കുംന്ന് അറിയൂലാട്ടോ. ഞാൻ പറഞ്ഞൂന്നൊള്ളു. ആഹ് അങ്ങനെക്കെ. പിന്നെന്താ. ഓക്കെ. ശരി